ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
എന്തട്ക്കായിരുന്നു
ഇവിടെ വെറുതെരിക്കുന്നു
ആണ്ല്ലേ ഇവിടെ പിള്ളേരു ആയിട്ടുള്ള യുദ്ധങ്ങളാണ് വെക്കേഷനല്ലേ
ആഹ ആണല്ലേ
ഇ പഴേ നമ്മളെ യുദ്ധങ്ങൾക്കിങ്ങനെ ഓർക്കുന്നത്
ആഹ് ഇന്ത്യയിൽ നടന്നോൊണ്ടിരുന്നല്ലേ
ആഹ് എന്തോ യുദ്ധങ്ങളെ പറ്റിയോ ക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു
ഉംഹ് ഹിസ്റ്ററിയില്
ആഹ് അതെ എന്തോരണ്ടായിരുന്നു എന്തോരം ആൾക്കാര് ഉംഹ് ഓരോ യുദ്ധങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത ന്നത്
അതെ
ശരിക്കിനുംഇന്ത്യൻ ചരിത്രത്തിൽ നിരവധി ഒരുപാട് മഹത്തായ യുദ്ധങ്ങള് നടന്നിട്ടുണ്ട് നമ്മളെ രാജ്യത്തെ സംരക്ഷിക്കാനും രാഷ്രജീ യെ ജനങ്ങളെ സംരക്ഷിക്കാനും അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ഥാപനങ്ങൾക്ക് വേണ്ടിട്ടും ഒക്കെല്ലേ
അതെ
വിദേശ രാജ്യങ്ങളോട് കൂടിയിട്ടാണ് യുദ്ധം നടന്നിരിക്കുന്നത്
ഉം
ൻ കൊക്കെ പഠിക്കാനുണ്ടായിരുന്നില്ലേ ഹിസ്റ്ററിയിലൊക്കെ
ഓയിഷ്ടം പോലെ അല്ലായിരുന്നൊ
ത്തിരിണ്ട് പഠിക്കാൻ പഠിച്ചാലൊന്നും തീരാത്തതാണ് ഈ ഹിസ്റ്ററി
ഉം പണ്ടത്തെ കാലങ്ങളെ കുറിച്ചും യുദ്ധങ്ങളെ കുറിച്ചും ആഹ് കൊറച്ചേച്ചോക്കെ
ആണ്ലേ ഇൻക്ക് ഒര് യുദ്ധങ്ങൾ തന്നെ പല പല കാലഘട്ടത്തിലാന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാൺള്ളോ യുദ്ധങ്ങള്ള്ളത് ഒന്നാം യുദ്ധം രണ്ടാം യുദ്ധം
ഉം
സോതത്രയാത്തിനന് വേണ്ടിയൊക്കെ തന്നെ എന്തോരം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ക്ക് മഹാഭാരത യുദ്ധൊക്കെയാണ് തുടക്കം വരുന്നത് ഇതിഹാസങ്ങളാണല്ലോതൊക്കെ
ഉം
കുരുക്ഷേത്ര യുദ്ധം ഇന്ത്യയിലെ അത് ഏറ്റവും പ്രസിദ്ധമായ ഒരു യുദ്ധമായിരുന്നു കുരുക്ഷേത്ര യുദ്ധമക്കെ.
ഹ്മ്മ് അതെ
ഹ്മ്മ് ധർമ്മത്തിനും അധർമ്മത്തിനൊക്കെ പോരാടിക്കൊണ്ട് ആണ് ഇണ്ടായിരുന്നത് പിന്നെ കലിംങ്ക യുദ്ധണ്ട് കലിംഗ രാജ്യവും ആഹ് തമ്മില് നടന്നിട്ട്ള്ളത് അത് അശോക അശോകയും കലിങ്ക അത് ഈ പിന്നെ ആഹ് പണ്ട് നൂറ്റാണ്ട്‌കൾക്ക് മുന്നേ ആഹ് ഇത്ണ്ടല്ലോ ഈ മഹാഭാരതത്തിലേക്കെ ഇള്ള പോലെ അവര് തമ്മില്ങ്ങനെ രാജ്യങ്ങള് പിടിച്ചടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് യുദ്ധങ്ങള് അങ്ങനെ നടന്നിട്ടുണ്ട്
ഹ്മ്മ് അതെ.
യുദ്ധങ്ങള് നടക്ക മാത്രല്ല ഒത്തിരി ജനങ്ങള് പാവപ്പെട്ടതും ഒക്കെ ആയിട്ട്ള്ള ഒത്തിരി നിരവധി നിരപരാധികളൊക്കെ കൊല്ലപ്പെടേണ്ടിക വന്നിട്ട്ണ്ട്
ഹ്മ്മ്
പല പാനിപ്പത്തി യുദ്ധവുണ്ട് ആ പാനിപ്പത്തി യുദ്ധൊക്കം തന്നെ നമുക്ക് ഒരുപാട് ആഹ് ഇത്ണ്ട് ഒന്നാം പാനിപ്പത്ത് രണ്ടാം പാനിപ്പത്ത് അതിനൊക്കെ ഓരോരോ കാലഘട്ടം യുദ്ധം നടക്കുന്നത് അതായിത് ഒന്നാമത്തെ അത് പാനിപ്പത്ത് യുദ്ധം എന്തിന് വേണ്ടിയിട്ടാണ്ന്ന് വെച്ച്ട്ട്ണ്ടെങ്കില് ഇന്തിച ത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് യുദ്ധങ്ങളാണ് ഈ പാനിപ്പത്ത് നടന്ന്ണ്ടായിരുന്നത്. അത് ഈ ബാ ർബറും ഈ ഏഹ് ഇബ്രാഹിമും ഇബ്രാഹിം ലോഡിയും തമ്മിലായിരുന്നു ഈ യുദ്ധം ഇണ്ടായിര്ന്നത്.
ഹ്മ്മ് ഈ യുദ്ധങ്ങള് പലതും ന രാജ്യത്ത് നടന്നത് രാഷ് ഷ്ട്രയവും ഭരണവും സംസ്കാരവും തന്നെ മാറ്റി മറച്ചവയാണ്.
അതെ. അതായിത് ഒരു വർഷം പിന്നെ യുദ്ധം നടന്ന് അത് നമുക്ക് വിജയിക്കാൻ പറ്റില്ല പിന്നെ കൊറച്ച്കാലങ്ങൾക്ക് ശേഷം കൊറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും അടുത്തത് അതിന്റെ ബാക്കി ആയിട്ട് വരുന്നത്. സ സത്യം പറഞ്ഞാ ഇപ്പ നമ്മളൊര് സിനിമയൊക്കെ കാണുവല്ലോ ഓരോ ഘട്ടങ്ങള്ലായിട്ട് ഒന്ന് ഏഹ് ഇപ്പ ദൃശ്യം ഒന്ന് ദൃശ്യം ടു ദൃശ്യം ത്രീന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം യുദ്ധങ്ങള് കാണുന്ന ആ സമയ നടന്നോണ്ടിരുന്നത്. അല്ലേ
അതെ.
പിന്നെ എന്തൊക്കെ യുദ്ധങ്ങൾ പ്രതിം അറിയാം? ഹലോ
ഹെലോ
കേക്കുന്നുണ്ടോ
ആഹ് പറ്ഞ്ഞോ
എന്തൊക്കെ യുദ്ധങ്ങളെ പറ്റി അറിയാം
ഹലോ
ഹലോ ഹലോ പറഞ്ഞോ
എന്തൊക്കെ യുദ്ധങ്ങളെ പറ്റി അറിയാം?
ഹലോ
കേക്ക്ന്നുണ്ടോ
ആഹ് പറഞ്ഞു ആഹ് അത് പറഞ്ഞു ഒറപ്പാക്കിക്കാണ്ട്.
എന്തൊക്കെ യുദ്ധങ്ങളെ പറ്റി അറിയാ? എന്തൊക്കെ യുദ്ധങ്ങളെ പറ്റി അറിയാ?
ഒരു മിനിറ്റെ
കേൾക്കുന്നുണ്ടോ
ആഹ് പറഞ്ഞോ
എന്തൊക്കെ യുദ്ധങ്ങളെപ്പറ്റി അറിയാ എന്ന്?
സി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ആധിപത്യം നേടാൻ വഴിയൊരുക്കിയ യുദ്ധം
ആഹ്
ആയിരത്തി എണ്ണൂറ്റി ഉം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സി പ്പായി കലാപം എന്നറിയപ്പെടുന്നു ഉം
അതാണ് നമ്മളെ ഒന്നാം സ്വാതന്ത്ര സമരന്ന് പറയുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നട പറയുന്നതാണ് നമ്മടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്
അതെ
ആഹ് അതെക്കറിയാലെ അതൊക്കെ ശരിക്കിനും പിന്നെ ഏഹ് ഇന്ത്യയിലെ ആദ്യ ഇത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സ്വാതന്ത്ര സമരായിട്ട് അറിയപ്പെടുന്ന സൈനികരും രാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് പോരാടിട്ട്ണ്ട് അതിന് പ്രത്യേക മൃദ് ഏഹ് അതിന് നേതൃത്വം നൽകിയ ആളാണ് മംഗൾപാണ്ഡെ റാണി ലക്ഷ്മിബായി ആഹ് ബഹ് ബഹ്ദൂർ ഷാ ഇവരൊക്കെ ആയിരുന്നു
അതെ കാശ്മീർ വിഷയത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും നടന്ന ആദ്യത്തെ യുദ്ധായിരുന്നു
അതെ അതെ പിന്നെ ഇന്ത്യൻ ചൈനയും ഇന്ത്യയും ചൈനയും തമ്മിലൊക്കെ യുദ്ധം ഇണ്ടായിട്ടുണ്ടല്ലോ
അതെ അതിർത്തി വിഷയത്തെ കുറിച്ച് അതിർത്തി വിഷയത്തെ കുറിച്ച്ലേ
അതെ ഇപ്പഴുണ്ടല്ലോ യുദ്ധങ്ങളക്കെ കഴിഞ്ഞ മാസം വരെ നമ്മക്ക് ഇപ്പഴും യുദ്ധങ്ങള് നടന്നോണ്ടരിക്കല്ലേ ഇസ്രായേല് ഇറാനും ഇസ്രയേലും ക്കെ തമ്മില് യുദ്ധങ്ങള്
ഉം
ക്കെ സത്യം പറഞ്ഞാ എന്തിന് വേണ്ടിട്ടാല്ലേ അങ്ങനെയൊക്കെ പാവം നിരപരാധിയായ എന്തോരം മനുഷ്യന്മാര് ഇപ്പഴും മരിക്കുന്നുണ്ട് കുടുംബങ്ങളില്ലാണ്ടാവുന്നുണ്ട്
അതെ ഉം
ഇല്ല എന്താ അതിനെപ്പറ്റി എന്താ അഭിപ്രായം?
ഇവിടെ മുരിങ്ങേലക്കറിം
അതായത് ഇതിനെപ്പറ്റിക്കെ ഏം അതാ അതായത് ഒന്നും അറിയാത്ത ആൾക്കാരാണല്ലോ മരിക്കുന്നത്
അതെ എത്രയോ ജനങ്ങള് കോടിക്കണക്കിന് ആളുകള് മരിക്കയാണ്
അതെ അതെന്നെ ബോംബ്ടല്ലേ മിസൈൽ ആക്രമണ ആണല്ലോ ഇപ്പൊ കൂടുതലും ബോംബൊക്കെ മാറി മിസൈൽ ആക്രമണങ്ങളാ
അതിർത്തി സംഘർഷങ്ങളെ കുറിച്ചും ഒക്കെ യുദ്ധങ്ങള്ങ്ങനെ നടക്കാണ്
ആഹ് ശരിക്കും ഇന്ത്യയിലെ യുദ്ധങ്ങളൊക്കെ നടന്ന് അതിനുവേണ്ടി പ്രയത്നി ച്ച് യുദ്ധങ്ങൾ ചെയ്തെന്നെയാണ് നമ്മള് ഇപ്പോ ഇന്ന് ഈ നെലയ്ക്ക് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിലിന്ന് നമ്മള് ബ്രിട്ടീഷുകാരുടെ അതായത് ആ, ആ മറ്റു രാജ്യങ്ങള്ടെ അടിമയായിട്ടൊക്കെ നമുക്ക്പ്പോ ഇരിക്കാൻ പറ്റുള്ളു.
ഉം.
ഒരുപാട് കുടുംബങ്ങളൊക്കെ എന്തോര കുടുംബങ്ങള് പട്ടിണി കിടന്നും സമരം ചെയ്തക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്.
അതെ ഒരുപാട് പേര് ഭരിച്ചു.
അതെ. അത് യുദ്ധങ്ങളിൽ പങ്കെടുത്ത എല്ലാ വരും എങ്ങനെയൊക്കെയാണ് തല അർ അറത്തും തു ചിന്നിച്ച ശരീരം ചിന്നി ചിതറി ഒക്കെ അല്ലേ നമ്മള് സിനിമകളിലോക്കെ കണ്ടിട്ടുണ്ടല്ലോ.
അതെ ഇപ്പത്തെ സിനിമകളൊക്കെ ഇറക്കുന്നുണ്ട് അനമായിട്ട് ഉം അതുമായിട്ട് ബന്ധപ്പെട്ട കൊറെ സിനിമകളും ഇപ്പോ ഇറക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും നമ്മള് പറഞ്ഞ് തരുന്നതിലേ കാട്ടി നമുക്ക് ഈ ഓരോ കഥകളൊക്കെ കാണുമ്പോഴേ സിനിമയിൽ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ. വിഷ്വലായിട്ട് വിഷ്വലൈസ് ചെയ്ത് തരുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക. ഇങ്ങനെയൊക്കെ സിനിമ ഇറ ഇങ്ങനെ ഉള്ളതൊക്കെ കുട്ടികൾക്ക് പഠിക്കുന്നത് ഭയങ്കര ഉപകാരമായിട്ടുളള കാര്യങ്ങളാണല്ലേ.
ഉം അതെ.
എനിക്ക് ഒരുപാട് എന്തോരം സെറ്റ് ഇട്ടാലാണ് ഒരു സിനിമക്ക
അതെ ക്ലിയർ ആവണില്ലല്ലോ.
ഇപ്പോ ക്ലിയർ ആവുന്നുണ്ടോ.
ആഹ ഇണ്ട്.
അതെ ഒരു സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സെറ്റ് ഇടണം ഈ യുദ്ധങ്ങളൊക്കെ നട നടക്കുന്ന ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണല്ലോ നമ്മ കാണുന്ന ആൾക്കാർക്ക്.
അതെ.
ഈ പഴയ കഥകളാക്കെ ഇനിയും സിനിമകളായിട്ട് കൊണ്ടുവരട്ടെ ഇനിയും പിള്ളേർക്ക് അത് വിഷ്വലൈസ്. ചെയ്ത് മനസിലാകാൻ പറ്റട്ടെ. കാരണം പിള്ളേർക്കെ പഠി പഠിക്കണം നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോ സമാധാനത്തോടെ ഇന്ത്യയില്. ജീവിക്കാൻ കഴിയുന്നത്.
ആഹ്.
എന്നുള്ള കാര്യം മനസ്സിലാവണം. അല്ലേ.
അതെ.
എല്ലാ പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കണം അപ്പോ അവർ കാണുമ്പോ അവർക്ക് കൂടുതലും മനസ്സി പ്ലാവും.
ഹലോ.
അല്ലേ.
ആഹ് അതെ.
പിന്നെ വേറെന്താണ്?
വേറെ ആ ഒന്നുമില്ല.
എന്നാ ഓക്കേ ശരിന്ന.
ആഹ് ശരി.